ഹലോ കേൾക്കണില്ലേ?
ആഹ കേൾക്കണ്ട്.
ഉം പറ എന്തൊക്കെ റാഹത്തന്ന അങ്ങനെ പോണ്ട് ഏ ചായൊക്കെ കുടിച്ച്
ആ നമുക്ക് ഈ സോഷ്യൽ മീഡിയ്റെ വ്യാപനത്തെ പറ്റിട്ട നെഗറ്റീവും പോസിറ്റീവിനെറ്റി സംസാരിച്ചാലോ?
ഉം പറയാം
അഞ്ച ഒരു ക
ഏ ഉം അ
ഹലോ
ആഹ പറി
ഹലോ അന്റെ ഒരു കാഴ്ചപ്പാടിൽ സോഷിയൽ മീഡിയ ആ കേൾക്കുണ്ട് ണ്ട് സോഷ്യൽ മീഡിയൻ്റെ ഈ ഒരു വ്യാപനത്തെ ഈ ഒരു ഇപ്പോൾ ഇതൊക്കെ വന്നല്ലോ ഇതിനൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ കാണ നോക്കി അൻ്റെ ഒരു ഇ അഭിപ്രായം ദിനക്ക പറ്റിയിട്ടില്ല പൊവേ
സോഷ്യൽ സോഷ്യൽ മീഡിയ പററിഞ്ഞാപ്പ എന്താണ് ഏതൊരു സാ ഇങ്ങനത്തെ സാധനൊക്കെ ഇപ്പ എന്താണ് ഒരു ഉപകരണമാണ് ടൂളാണ് അപ്പൊ പിന്നെ അതിന് സ്വാഭാവികമായിട്ട് രണ്ട വശം ഉണ്ടാവും. അത് ഉപയോഗിക്കുന്നതിന അനുസരിച്ചാണ് ഏ ഇപ്പ ഒരു ഒരു പെനോ ഇപ്പൊ പെന്നോണ്ട് തന്നെ ഒരാളെ ജീവിതം കളയാ നന്നായിട്ട് പഠിച്ചും ചെയ്യാം.
ആ അതെ
ഹും ആഹ് അങ്ങനെയാണ് അപ്പൊ പിന്നെ പറഞ്ഞാല് ആഹ് സോഷ്യൽ മീഡിയോക്ക വേറൊള്ള ഇത് പറഞ്ഞാലും ഇപ്പൊ എന്താണ് ഇതൊരു അഡിക്റ്റീവ് ടൂൾ ആണെന്നുള്ളോ ഒര് യാഥാർത്ഥ്യം തന്നെയാണ് ഉം
അതേമാരി സമയം വളരെ അധികം നഷ്ടപ്പെട്ന്ന്ണ്ട് നഷ്ടപ്പെടുത്ത്ണ്ട്
ആഹ് ഇണ്ട് ആഹ് ആഹ് ആഹ് ആഹ് അതൊരു യാ യാ സമയം നഷ്ടപ്പെടുത്തിണ്ടോന്ന് ചോയിച്ചില് ശേ ഒരു യാഥാർത്ഥ്യാണ് എന്ത് ഭൂരിഭാഗം ആളുകളെയും സമയം നഷ് കഷ്ടപ്പെട് ഇണ്ട് എന്ന് ഇള്ളത് ഈ ഈ ടൂള് ഉപയോഗിക്കുന്നാ അതിലൂടെ എന്നാല് പല കാര്യാ യെ പോസിറ്റീവായ വശം അഭിപ്രായത്തില് ഏതാണ്ട് ഒരു ഇരുപതും ഇതിന് നെഗറ്റീവ് സൈഡ്ന്ന് ഇള്ളത് യെ യെ നമ്മള് നോക്കുവാണെങ്കില് ഒരു എൻമ്പത് എന്നോള്ളക്കാ
അത് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും വെരന്നത് എങ്ങനെയന്ന് ക ചോയിച്ചാല് നമ്മള് എങ്ങനെ യൂസ് ചെയ്യണ എന്നുള്ളതിനാണ് അത് ഓരോ വ്യക്തിനനെയും ഡി ഓരോ വ്യക്തിനെ ഡിപ്പെെൻഡ് ചെയ്തൊണ്ടിരിക്കും ഇപ്പോ ഞാന് നല്ലാ നെലക്ക് യുസ് ചെയ്യാൻ കരുതിക്കണേന്ന് ഇണ്ടെങ്കില് ഒന്നും സംഭവിക്ക്യുല്ലാ ഫുളള് കൃത്യായിട്ട് നോക്കി ചെയ്യുകയാണെങ്കില് പക്ഷേ എന്നിരുന്നാലും പോയി പക്ഷേ ഇപ്പത്തെ കാലത്ത് എന്താന്ന് ചോയിച്ചാല് ഈ ഈ എ ഐ കടന്ന് വന്നോണ്ടേ നമ്മക്ക് ഓരോ വാർത്തകളും അച്ചടി വീഡിയോസ് ഒക്കെ കണ്ടാ തോന്നും നമ്മക്ക് ഇത് റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സംഭവാണാന്നോക്കെ തോന്നും പിന്നെ കോറച്ച ക നോക്കുമ്പോള് അറിയുണ്ടാവ്യാ അത് എ ഐ അങ്ങനെ കൊറേ സംഭബങ്ങളൊക്കെ വന്നോണ്ട് നമ്മളും കൺഫ്യൂഷൻ ആവണ്
ഇപ്പ അത് മാത്രാ അല്ലാ ഇപ്പം ഈ ഇപ്പൊ എന്താ പറയോ ഉപകാരം എന്ന് പറഞ്ഞാല് ഇപ്പോ ഒന്ന് അറിവ് യെ അത് അല്ലോങ്കില് ആഹ് അറിവ് തന്നെയാണ് കാര്യായിട്ട് ഒള്ളേ ഇപ്പേ എന്തങ്കിലും പറ്റില്ലാ പുതിയ അറിവ് അല്ലെങ്കിലും എന്തെങ്കിലും കുറിച്ചോള്ള അറിവ് അല്ലെങ്കില് നിലവില് സമൂഹത്തില് നടക്കുന്നോതിനെ കുറി ചുള്ളാ അറിവ് ഇതൊക്കെയാണ് കാര്യായിട്ട് ഇണ്ടാവാ പക്ഷേ എന്താന്ന് വെച്ചാലോ ഈ കാ കാ ഈ സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ മനുഷ്യന് ഇണ്ടാവാണാ സന്തോഷം ആഹ് കൂടുതല് നേരന്നും ഇണ്ടാവില്ലാ അപ്പം ഫുള്ള് ടൈം പഠിക്കാന് അമിതമായ താല്പര്യള്ളാ ആളുകള് പറഞ്ഞാല് വളരെ റേയറാണ് അപ്പൊ ഒരു മനുഷ്യന്റെ ബയോളജിയും അതേപോലെ തന്നെ അവന്റെ സൈ കോളാജിയും എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ സൈന്റിസ്റ്റുകള് എന്താണ് ഇയാളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനോള്ള സാധനങ്ങളാണ് പോലെ കൂടുതലായിട്ട് എന്ത് ചെയ്യണത് വേരാണത് അപ്പൊ സ്വാഭാവികമായിട്ടും വേൻ ഡൈവേർട്ട് ആയി പോവും അപ്പൊ എത്ര നന്നായി ഉപയോഗിക്കണേ ഒരാളായാലും അതും കൂടുതല് ഉപയോഗിക്കുന്നതോട് കൂടി തന്നെ അത് മറ്റേലേക്ക് പോകാനാണ് സാധ്യത അതാണ് ഞാന് ഒരു നെഗറ്റീവ് സൈഡ് അയിന് കൂടുതലാന്നൊക്കെ പറയാനേ
ആഹ് അതെ നെഗറ്റീവ് സൈഡ് കൂടുതലൊക്കെ തന്നെയാണ് പക്ഷേ ഞാന് അങ്ങന പറഞ്ഞ് പോയന്നള്ളൂ പക്ഷേ പിന്നെ ഇപ്പം വേറൊരു പ്രശ്നം എന്താന്ന് വച്ചാൽ നമ്മള് ഈ സോഷ്യൽ മീഡിയിൽ നിന്ന് കിട്ടുന്ന അറിവ് ഒരു പ്രത്യേകത പ്രത്യേകതാ എന്ന് പറഞ്ഞാല് മറ്റേത് ഒരു എന്താ വെച്ചാല് ഒരു ഉദാഹരണം പറയാം നമ്മള് പണ്ട് കാലങ്ങളി ഇപ്പോ ഒരു വാക്കിൻ്റെ അർത്ഥം നമുക്കറിയണം എന്ന് ഇണ്ടെങ്കില് കഷ്ടപ്പെട്ടു അല്ലെ ഇപ്പൊ ഇംഗ്ലീഷിന്റെ എന്തേങ്കിലും ഒരു വാക്കാണെങ്കിലോ ഓക്സ്ഫോഡ് അങ്ങനെ വല്ല്യ വല്ല്യ ഡിക്ഷണറികളൊക്കെ ഞമ്മള് നോക്കി കണ്ട് തപ്പിപ്പിടിച്ച് ആയിരുന്നു അപ്പൊ ആ വാക്ക് പിന്നെ ഞമ്മള് ജീവിതത്തില് ഒരിക്കലും മറക്കൂല്ലന്ന് മാത് മാത്രല്ല ആ വാക്ക് നോക്കുന്നതിലൂടെ ഡിക്ഷണറി ഞമ്മള് ഇങ്ങനെ മറിക്ക്യണാല്ലോ അപ്പൊ വേറെ പല വാക്കുകളും ഞമ്മള് കാണും അപ്പൊ ആ വാ അപ്പൊ ആ വാക്കുകൾ കൂടി ഞമ്മക്ക് പഠിക്ക്യയാണ് പിന്നെ ഞമ്മള് കഷ്ടപ്പെട്ട് നോക്കിയതാണ് ഒരിക്കലും അത് മറക്കൊന്നുയില്ല യെ പശേ ഇപ്പൊ ഞമ്മള് ഇത് എന്താട്ടൊരു അർത്ഥം വേണോന്ന് ഇണ്ടെങ്കി നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എട്ക്ക്യാ അടിച്ചു കൊടുക്ക അതിൻ്റെ അണ്ട് വെര അത്ര ഉള്ളു കഥ കഴിഞ്ഞു ഏ
അത് ഒരു ഏ അത് ഓക്കെ പക്ഷെ അതെന്താ അറിയോ ഇജിപ്പവ ഈ പറഞ്ഞ ഈ സാധനം സോഷ്യൽ മീഡിയ എന്ന് പറയാ പറ്റോ അത് സോഷ്യൽ മീഡിയയിൽ പെടില്ലല്ലോ
സോഷ്യ സോഷ്യൽ മീഡിയ ഞാൻ മൊത്തത്തിൽ ഉദ്ദേശിച്ചു
ആ അത് ഇപ്പൊ ഒരു വിധം പറഞ്ഞതിരി ഇപ്പൊ എന്താണ് അത് ഹെ ഇജിപ്പോ ഈ ഡിക്ഷണറി പറഞ്ഞോ ഇപ്പക്ക് പൂർണായിട്ട് യോജിക്കാൻ കഴിയൂല സംഭവം ശരിയാണ് ങ്ങനെ നോക്കണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു അർത്ഥം കിട്ടണം എന്നുള്ള ഒരു താല്പര്യം ഉള്ള ഇപ്പൊ ഒരു ഇപ്പോ ഒരു ആള് ഒരു ബുക്കില് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനിള്ളെ ക്കെ ക്കെ ആളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ആ പുസ്തകവുമായിട്ടുള്ള ഏ ഇങ്ങനെ വായിക്കുമ്പോം പെട്ടെന്ന് അർത്ഥം കിട്ടിയിട്ടില്ല അതിനോടുള്ള താല്പര്യം പോവും
അല്ല അങ്ങനത്തൊരു സം അങ്ങനത്തെ അത്യാവശ്യത്തിൽ പെട്ടന്നുള്ള ഒരു സന്ദർഭത്തിലല്ലേ ഇപ്പൊ നമ്മളൊരു പഠിക്കണ കുട്ടി എന്നുള്ള നിലക്കുള്ള ഒരാൾ ഇതിലാ വീക്ഷണത്തിലൂടെ ഞാൻ പറഞ്ഞത് അല്ലാ
അല്ലെ ആ ആയിക്കോട്ടെ അ അങ്ങ അങ്ങ അങ്ങനെ ആയാലും ഉണ്ടല്ലോ ഇപ്പൊ ഇനികൊക്കെ ഇതാ ഞാൻ പറയട്ടെ ഹെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പഠിക്കുമ്പോ എനിക്ക് അതിന്റെ അത്ഥം കിട്ടണെങ്കി ഡിക്ഷണറി നോക്കാ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറഞ്ഞാല് എനിക്ക് എപ്പോഴും പഠിക്കാൻ മൂട് വരില്ലേ മൂട് വരണ്ട സമയത്ത് പിന്നെ ഇപ്പൊ അയ്ക്കു നോക്കി പിന്നെ വേറൊരർത്ഥം കണ്ട് ശരിയാണ് ചിലപ്പോ അത് ഞമ്മൾ നോക്കും അപ്പൊ പിന്നെ മൈൻഡ് ഡൈവേർഡ് ആയി പോണ പോലെ എനിക്ക് തോന്ന.
ആ അല്ല പൊതുവെ ഞാനിപ്പോ കൊറെ കേക്കൽ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ്
ആ് അങ്ങനെയാണ് പക്ഷെ എന്താറിയൊ അവിടിം ഹെ ഇന്ക്ക് അഹ് യോജിക്കാൻ കഴയില്ലാന്ന് പറയാ അതൊ പലർക്കും പല അഭിപ്രായമുണ്ട് ആഹ്
ട്രേൻസിലിറ്റിത് എന്താവുനാവം ഞമ്മള് പെട്ടെന്ന് മറക്കും മനസ്സിന്ന് പോകും. ഡിക്ഷഷണറി എടുത്ത് നോക്കുമ്പോൾ അത് പിന്നെ നമുക്ക് കാലാകാലം നമ്മളെ ത്ത് ഉണ്ടാകും എന്നൊക്കെ പറയുന്നേ കേക്കാം
അഹ് ഇണ്ടാവുന്നുള്ളു എനിക്കും അങ്ങനെ തോന്നണൊന്നുല്ല ഇണ്ടാവൊന്നുള്ള പ്പൊ അയില് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഏ ഇപ്പേ അഹ് അയിന് നമ്മളൊരു കാര്യം നോക്കിയാണ്ടേ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയും അതുപോലെ തന്നെ അതിലൊരു വാക്യ വാക്യത്തിൽ പ്രയോഗിക്കുകക്കെ ചെയ്താല് അപ്പൊ നമ്മള് മനസ്സിൽ കിട്ടുന്നു ഇപ്പ ഞാൻ തന്നെ ഒരുപാട് ഡിക്ഷണറി നോക്കിയ സാനം ഞാൻ മറന്ന്ക്കണ് അതുപോലെ തന്നെ മറ്റതും ഏതാ അർത്ഥങ്ങൾ നോക്കിയത് അതും ഞാൻ വേറെ നോക്കിയത് അതും ഞാൻ മറന്ന്ണ് ഏ അടി അടി കിട്ടി പഠിച്ചതും ക്ക് ഓർമ ഇണ്ട്ന്ന് അല്ലാതെ ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകാണ്
മ് ത് ഇത് ഞാൻ അങ്ങനെ പറയണെ കേക്കാ കേക്കുന്ന സംഭവങ്ങളാണ് ഓരോന്ന് ഇത്പ്പോ എല്ലാർക്കും ഇത് ഇണ്ടാവുന്നന്നില്ല ഏ
അതെ ആ അതും ശരിയാണ് ഉം പക്ഷെ ഇതൊന്നും എന്തെയ്യില്ല പേ സോഷ്യൽ മീഡിയാ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളതെല്ലാ ഇതൊന്നും ഇത് വേറെണ്
അതെ അതെ
സോഷ്യൽ മീഡിയാന്ന് പറയുമ്പം കാര്യമായിട്ട് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ ട്വിറ്ററ് ആ അങ്ങനത്തെ ഇത് ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇത് വെര പിന്നെ അയില് ഈ അ ഐ എങ്ങനെ വരുന്നത് വെച്ചാല് അയിന്റെ അൽഗുരിതം ഒക്കെ എ ഐ യിലാണ് കളിക്കണെ
അൽഗോരിതം
ഉം അപ്പൊ സ്വാഭമായിട്ട് നമ്മുക്ക് എന്ത് വേണം നെസ്റ്റ് നമ്മളെ ടേസ്റ്റ് എന്താണ് ഇപ്പൊ ചില ഡോക്യൂമെന്ററീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാ
ഈ ഇൻസ്റ്റാഗ്രാമിലെ അൽഗോരിതത്തിലൊക്കെ നമ്മള് ശരിക്ക് പേടിക്ക പേടിക്കണ്ടേ കാരണം എന്താ വെച്ചാൽ ഇപ്പ നമ്മള് ഇവിടുന്ന് മനസ്സിൽ ഇങ്ങെ വിചാരിച്ചണ് അതായത് ഇപ്പോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനെ റീൽസ് കണ്ടു കൊണ്ടിരിക്കാണ് ഉണ്ടെങ്കില് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കാണ്. ത്തത് ഒരു ഇച്ച് ബസ്സിൻ്റെ റീൽസ് കാണാനാഗ്രഹം ന്ന്. പറഞ്ഞു കഴിഞ്ഞ് ഇതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു രണ്ട് മൂന്ന്. വീഡിയോ നാല് വീഡിയോ സ്ക്രോൾ ചെയ്താൽ വരുന്നത് അടുത്ത് ആ ഞാൻ ഉദ്ദേശിച്ച റീൽ ആയിരിക്കുമോ?
ആ ഇത് ഇതെന്താറിയോ ഇതിപ്പോ ഒരു എട്ട് വർഷം ഇത് ഇതിന് ഇപ്പോ ഒരുപാട് അപ്ഡേറ്റ്. ആയിക്കണ്, ഓല് ഇപ്പോ എന്താറിയോ ഓരോ സമയത്തും ഈ വിഷയത്തിൽ റിസർച്ചുകൾ നടത്തി കൊണ്ടിരിക്കുയാണ് എത്രമാത്രം മനുഷ്യനിങ്ങനെ. പിടിച്ചു പറ്റാന്നള്ളേ ഇപ്പോ ഇപ്പോ അടുത്ത് പ്പോ ഞാൻ ഒരു വീഡിയോ കണ്ടു അയില് ഇപ്പോ ഓല് തെറ്റ് പറയുന്നത് എന്താ വെച്ചാല് ഇപ്പോ നമുക്കൊരു താല്പര്യമുള്ള ഒരു കാര്യം ഉണ്ട് അതായത് നമ്മളെ സെർച്ചും. ഇപ്പോ നമ്മള് നമ്മള് മൈക്രോഫോണ് ഒന്നും ഓഫാക്കാത്ത അപ്പം ഡവലപ്പർ മോഡും. ഓപ്ഷൻ ഓൺ ആക്കിയാണ്ട് സെൻസറ്. എന്തേ നമ്മൾ ഓഫ് ആക്കിയിട്ടല്ലാതെ സാധാരണഗതിയിലൊക്കെ. ചിലപ്പോ നമ്മളെ സൗണ്ട്. വരെ നമ്മള് സംസാരിക്കുമ്പോ എന്തിനെ കുറിച്ചാ സംസാരിക്കണം എന്ന് വാണേ ഫോണിന് എന്തേ ഡീകോഡ് ചെയ്യാം അപ്പോ അതനുസരിച്ച് പിന്നെ അതിനുള്ള സാധനങ്ങള് വരും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞാല് ഇപ്പ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സാധനം ഉണ്ട്, ഒരു ഷോർട്ടറ്. ഒരു ഷോർട്ട് വീഡിയോ അപ്പോ ആ ഒരു റീല് അപ്പോ ആ റീല് നമ്മള് കണ്ട് അപ്പോ പിന്നെ അപ്പ ഞമ്മ മ്മളെ മൈൻഡിൽ എന്തുണ്ട് ഒരു കുറച്ച് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ അതിന് ശേ ശേഷ ഉള്ളത് പറഞ്ഞാല് അടുത്തൊരു റീല് കാണുമ്പം അത്ര തന്നെ നമുക്കൊരു സന്തോഷം കിട്ടൂല. അപ്പോ ഇപ്പോ നിലവില് ഓല് എന്താ ചെയ്യണച്ചാലേ ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇപ്പോ പുതുതായിട്ട് കണ്ടൊരു വീഡിയോൽ ഓല്. ആഹ് ആദ്യം നമുക്ക് നല്ല സന്തോഷ ഉള്ളൊരു സാധനം നല്ലോം തരും. പിന്നെ നമുക്ക് അത്ര താല്പര്യം ഇല്ലാത്ത രണ്ടെണ്ണം തരും. അപ്പോ ഞമ്മളെന്തായി മൈൻഡ് പറ്റെ അടീക്കായി. ഏഹ് പിന്നെ അടുത്ത വീണ്ടും നമ്മുക്ക് ഏറ്റവും നല്ല പ്ലഷർ തരുന്ന സാധനം തരും അപ്പോന്നെ വീണ്ടും ഇങ്ങനെ. അപ്പോ വീണ്ടും ഈ സമയത്തിനെ ഇങ്ങനെ പുടിച്ച് നിർത്ത് നിർത്തണ ഇപ്പ അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള
അതായത് നമ്മളെ സമയത്തിനാണ് കഴിക്കുക എന്നുള്ളതാണ് ഒലെ ലക്ഷ്യം അല്ലേ?
ആഹ് അതെ ഓല്ക്ക് പരമാവധി ഞമ്മള് ഓലെ ഒരു പ്രൊഡക്റ്റ് ആയി മാറണം.
നമ്മളെ നെറ്റായില് ചിലവഴിക്കണം അതിലൂടെ ഓല്ക്ക് സമ്പത്ത് ഉണ്ടാക്കണം അതല്ലേ.
ആഹ് അതന്നെ അതന്നെ അതന്നെ.
ഓല്ക്ക് അത് ഒരു ബിസിനസാണ് അവരെ സംബന്ധിച്ചടുത്തോളം. പിന്നെപ്പോ എന്താ ചോയിച്ചാല് ഇതൊണ്ടെക്കെ കുറെ ഉപകാരങ്ങളുണ്ട് കാരണം ഇപ്പോ. ഇപ്പോ നമ്മള് ഈ വേൾഡ്കപ്പോക്കെ നടക്കാണല്ലോ പണ്ടൊക്കെ വേൾഡ് കപ്പ് എന്തെലും നടന്നത് അറിയണെന്നുണ്ടെങ്കില്. ഒരു ദിവസൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിനു ഏഹ്.
ഉം ആഹ് ആഹ്.
പക്ഷേ ഇന്നിപ്പോ നമ്മക്ക് പക്ഷേ ഇന്ന് ഇതാ. ലൈവ് അവിടെ നടക്കുന്ന അമേരിക്കയിൽ ഇന്ന് കളിയിന്ന് കളി നടക്കുന്ന ഇവിടെ. അതേ ഓര് അവിടുന്ന് ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണുന്ന അതേമാതിരി നമ്മൾ ഇവിടെ യിന്ന് ഫോണിൽ കാണുകാണ്.
ആഹ്.
അതൊക്കെ ഈ സോഷ്യൽ മീഡിയാന്റെ ഇതിന്റെയൊക്കെ ഇത് വന്ന കൊണ്ട് അല്ലേ.
അതും പിന്നെ ഒരോ ആപ്പും ചാനലും അല്ലേ, ഇതിപ്പേ ഞാൻ വേറെ ഒന്ന് പറയാൻ ഉള്ളത് എന്തറിയോ. ഇതിന്റെ ഒരു വേറൊരു ഉപകാരം പറഞ്ഞാൽ ഇപ്പോ നമ്മള് ന്യൂസിലൂടെ ഒരു കാര്യം അറിയുന്നതും പിന്നെ. സോഷ്യൽ മീഡിയയിലൂടെ ഒരു സാനം അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ശരിക്ക് പറഞ്ഞാല് ഇപ്പോ ചില ആളുകള് വ്ലോഗ് ചെയ്താണ്ട്. നമ്മളെ കാര്യങ്ങൾ അറിയിക്കാം അപ്പോ ശരിക്കൊരു ഗ്രൗണ്ട് റിയാലിറ്റി നമ്മള് മനസിലാക്കും. ഏഹ് അതേപോലെ എന്ത്. ഇപ്പോ ചെലെ ചെലെ ആള് ഇപ്പോ വ്ലോഗ് അല്ലാതെ തന്നെ. ആഹ് ആഹ് ആണ് അത് ശരിയാണ്, പക്ഷേ ഏഹ് പക്ഷേ ഇപ്പോ നിലവില്. കേരളത്തിൽ ഉള്ള ട്രെൻഡ് എന്താറിയോ, ദി ഞാൻ ഒരു ഇത് കേട്ടാണ്. ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് പറഞ്ഞാല് പോഡ്കാസ്റ്റുകളാണ്.
ആഹ് അതെ അതെ കുറെ പോഡ്കാസ്റ്റുകൾ ഇറങ്ങിക്കണല്ലോ ഇപ്പം.
കൊറെ പോഡ് ആയി എന്താന്ന് വെച്ചാല് ഇവല് കൃത്യായിട്ട് പഠിക്കണ്ട് ഈ നിലവിലുള്ള ട്രെൻഡ് എന്താണ് ഇപ്പൊ നിലവില് ട്രെൻഡ് ആയിട്ട് കേരളത്തിൽ കൂടിയോണ്ടിരിക്കുന്നെ പോഡ്കാസ്റ്റുകളാണ് അപ്പൊ ഒരുവിധ ആളുകളൊക്കെ എന്ത് ചെയ്യ്ന്നുണ്ട് നിലവിൽ പോഡ്കാസ്റ്റ് പോഡ്‌കാസ്റ്റ് നല്ല ടൈം കൺസ്യൂമിംങ് ആണ് പക്ഷെ ഇപ്പ നേരെ മറിച്ച് ഞാനും ഇപ്പ പറയണ എന്താ വെച്ചാല് പ്പം ഈ വാർത്തകൾ വാർത്തകൾ ഇങ്ങനെ ഇപ്പൊ ഞമ്മള് വാർത്തകളും ഏഹ്
ഏഹ് ആഹ
ഇപ്പൊ വാർത്തകള് ഇപ്പൊ എന്താറിയോ ശരിക്ക് ഇപ്പ ഇന്റെ എന്റെ കമ്മ്യൂണിറ്റീല് ഒരു വിഷയം ഇണ്ടായി അപ്പൊ ഞാനതിനെ ഉയർത്താണ് അങ്ങനെ ആവുമ്പോ എന്താണ് ഇണ്ടാവാ വെച്ചാല് ശരിക്കിന്റെ ഇമോഷൻ എന്താണ് ന്ന് ഭാക്കിയിള്ളോലിക്ക് മനസ്സിലാക്കാം അങ്ങനത്തൊരു അങ്ങന അതൊരു ഗുണണ്ട് ഏഹ് ഇതും ഇപ്പോ മറ്റേലും ഒന്നും ഇപ്പൊ അങ്ങനെ കിട്ടിക്കോളണന്നില്ല
ഏഹ് പിന്നെ അതേപോലെ ഏഹ് ന്യു ഈ സോഷ്യൽ മീഡിയാ ന്യൂസ് ചാനലിനപ്പുറം സോഷ്യൽ മീഡിയാ എന്ത്ന്ന് ചോദിച്ചാല് ന്യൂസ് ചാനലില് അടുത്തൊരു സെൻസിറ്റീവ് ആ ഇഷ്യൂ ഇണ്ടെങ്കില് ഓലത് ഉയർ ത്തും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർക്കും എന്ത്ണ്ട് അവരുടേതായ
അതെ അതെ ഇപ്പഴ്ത്തെ ന്യൂസ് ചാനല്ന്ന് പറഞ്ഞാ നമ്മക്ക് ഇവരെ വല്ലാതെ വിശ്വസിക്കാനും പറ്റൂല കാരണം ഇപ്പൊ ഒരു ചാനല് വന്ന ച വന്നതല്ല വാർത്തയല്ല കാരണം അപ്പറത്തെ ചാനലില് വെരാ അവര് അവരെ റെയിറ്റിങ്ങിന് മാണ്ടി ഇന്നത്തെ കാലത്ത് ഇപ്പോ നോക്കാണെങ്കിലും അവരെ റെയറ്റിങ്ങിനും മാണ്ടീറ്റ് എന്ത് ക്രെഡിബിലിറ്റിക്കും റെയിറ്റിങ്ങിനും മാണ്ടീറ്റ് ഓല് എന്തും വിളിച്ച് പറയണ മാതിരിയെക്കെ ആയിക്കണു ഇപ്പം
ആഹ് അത് അത് ഒരു അത് ആഹ് യാഥാർഥ്യം തന്നെയാണ് ശരിയാണ്
വാർത്തകള് ഇപ്പോ എന്തേലുമൊക്കെ ഒരു ചെറിയൊരു എന്തേലു ഇണ്ട്ന്ന്ണ്ടെങ്കില് അതൊന്ന് വളച്ച് പൊടിച്ച് പറഞ്ഞാള് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവൂല ഇത അത് ഓലൊന്ന് മാറ്റി തിരുത്തി ഓൽക്ക് ഇപ്പ എന്താ വേണ്ടെ